ആ കേ ആ കേക്കുന്നുണ്ട്
കഞ്ഞി വെച്ചോ ണ്ടിരിക്കയായിരുന്നു എന്തെടുക്കവായിരുന്നു
വെറുതെ ഇരിക്കുന്നു വെയിലല്ലേ അപ്പോ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു
അതെല്ലേ ആ ഇവിടെന്താ പണിയെല്ലാം കഴിഞ്ഞോണ്ട് ഇരിക്കുന്നു ചായയൊക്കെ കുടിച്ചോ
ആ ചായ കുടിച്ച്
ഉം എടാ ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോയിക്കാനായിട്ടാരുന്നു
ആഹ് ആഹ് എന്തായിരുന്നൂ
കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടേയിട്ടില്ലാരുന്നോ എന്ത്‌ ഫ് ഫ്രണ്ടിന്റെ ആരുടെയോ എൻഗേജ്മെന്റിന്റ
ആഹ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ക അത് അത്
ആഹ് ആ ഡ്രസ്സ് അതെവിട് ന്നാനൊന്നു അറിയാനായിട്ടാരുന്നു നല്ല ഭംഗി ഉണ്ടാരുന്നു അത്
ആഹ് ആഹ് ആഹ് അത് എന്താ ഇവിടെ എന്താ കോഴിക്കോട്ന്ന് എടുത്തതാ സാഹ്റെ ന്ന്
ഓക്കെ ഒക്കെ അത് കസ്റ്റമൈസ് എച്ച് ച്ചാണോ
ആഹ് അങ്ങൻ തന്നെ
അതേല്ലേ ഓക്കെ ഓക്കെ നല്ല ഭംഗി ഉണ്ടാരുന്നു അത അപ്പ എനിക്ക് ആ എൻഗേജ്മെന്റാണേ അടുത്ത മാസം അതെ അതെ ഇരുപത്താറാം തീയതി സെപ്റ്റംബറ്
ആഹ്
ഞാനിങ്ങനെ കൊറേ നോക്കീട്ടൊന്നും എനിക്ക് അത്ര അങ്ങൊട്‌ ഇഷ്ടപ്പെട്ല്ല പക്ഷെ അതിന്റെ നല്ല രസ്
അവി അവിടെ നല്ല കളക്ഷൻസ് ഇണ്ട് ഞാൻ എടുത്ത സ്ഥൽത്ത്
അതേല്ല ആ ബ്ലൂ വൈറ്റ് ആയിട്ട് നല്ല രസ് സോണ്ടത് നല്ല ഭംഗി ഉണ്ടാരുന്നാ കളറ്
ആ അവിടെ നമുക്ക് ഏതു നമ്മളെ ഇഷ്ടത്തിനുള്ള ഏതും അവിടെ ഉണ്ട്
അതേല്ലേ നമ്മളപ്പ ഇല്ലേ അവര് അവരുടാ കോൺടാക്ട് നമ്പർ എനിക്കൊന്ന് തരണേ നമ്മളെ അവരോട് ചോദിച്ചേ നമ്മളിവിടുന്ന് ഇതെല്ലാം എടു ത്ത് അയച്ചു കൊടുത്ത് കഴിഞ്ഞാ അവർ അവിടെന്ന് സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരോ നമുക്ക്
ആ അതെല്ലാം ചെയ്ത് തരും
ചെയ്തു തരുല്ലേ ആഹ് അപ്പ അതൊന്ന് ചോയി ക്കാന്നോർത്താ എനിക്കത് നല്ല നല്ല ഭംഗിയുണ്ട് അതിന് നല്ലായിട്ട് ചേരണൊണ്ട് ആ ഡ്രസ്സ്
ആ അതന്നേ അയ് എല്ലാരും പ ചോയിച്ചിട്ടുണ്ടായിരുന്നു ഞൻ എല്ലാർക്കും അവിടുത്തെ നമ്പറും കൊടുത്തു
കൊടുത്ത് പക്ഷെ നമ്മള് കണ്ടിട്ടില്ലാത്ത ഒരു മോഡലല്ലേ അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്
അവരില്ലേ അവര് നമുക്ക് ചെയ്തു തരും നമ്മള് പറയുന്ന അതേ മോഡല്
ചെയ്തരും അല്ലേ ഞാനാണെങ്കില്ലേ മറ്റേ ഈ പീക്കോക്ക് ഡിസ് സെയില്ല് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാനൊക്കെ വിചാരിച്ച് ഇരുന്നത്
ആഹ് അതവര് ന്നാ അവിടന്ന് ചെയ്തൂടേ
ആ അതാ ഞാൻ ചോദയിച്ചേ നമ്പര് പക്ഷെ ഇവിടെ നമ്മുക്ക് അതിന്റെ മെ റ്റീരിയല്. കിട്ടാനായിട്ട് ഭയങ്കര പാടാ നമ്മൾ ഉദ്ദേശിച്ച കണക്കത മെറ്റീരിയല് കിട്ടുന്നില്ല
അത് നമ്മുക്ക് ഏത് മെറ്റീരിയലാ വേണ്ടച്ച്ഞ്ഞാ അവരോട് പറഞ്ഞാതി അപ്പൊ അവര് അത് നമുക്ക് വേണ്ടി ചെയ്ത് അവരനെ പോയി എല്ലാം ആഹ് ആഹ് ആഹ്
ഞാൻ അങ്ങനെ ഓർക്കണം അതേല്ലേ നല്ല ഭംഗിയണ്ട് അത് ഏകദേശം എത്ര റേഞ്ച് വന്നാൽ യിരുന്നു റൈറ്റ്
അത് ഒരൂ ആറോ ഏഴോ എറ്റിയ
അത്രേ ഒള്ളല്ലേ ഓക്കേ ഓക്കേ ഞാൻ ഓർത്ത് ഒരു പ പത്ത് പന്ത്രണ്ട് രൂപ ആയിട്ടുണ്ടാവുന്ന്
അല്ലല്ല നമ്മള് വേറെ പൊറത്തുന്ന് ചെയ്യാണെങ്കി നമ്മുക്ക് അത്രയും വെരും ഇവരിങ്ങനെ അറിയുന്നത് കൊണ്ട് ആഹ് ഇതെന്റെ ഫ്രണ്ടിന്റെ താ ത്താത്താന്റെതാണ് അപ്പൊ അങ്ങനെ അറിയുന്ന കൊണ്ട് അങ്ങനെ ചെയ്തതാ
അതെയല്ലേ ആ നല്ല ഭംഗി ഉണ്ടായിരുന്ന അതിന്റെ ആ കൈ അക്കെ നല്ല ഭംഗിയുണ്ട്
ആഹ് കൈയ്യെല്ലാ അതെല്ലാം ഞാൻ കൊറച്ച് വെറൈറ്റി ആക്കി അങ്ങനെ ചെയ്തതാ
നല്ല നല്ല ഭംഗിയുണ്ടാരുന്നു ച്ച ഞാൻ ഇപ്പൊ ഒരു ഒരു രൺ മൂന്നാഴ്ചയായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലും. ഈ ഇൻട്രസ്റ്റില് വരെ ഞ്ഞാ തപ്പി നല്ലത്എന്തേലും. വർക്ക് നോക്കിട്ട് അങ്ങനെ കൊറെ നോക്കിട്ട് ഒന്നിലും കിട്ടണില്ല.
അതെ എപ്പഴാ ഡേറ്റ് എപ്പഴാ എൻഗേജ്മെന്റ്.
അപ്പൊ ന ഇപ്പഴൊക്കെ കൊടു. ത്കഴിഞ്ഞാല് അന്നരത്തെ തയ്ച്ചവരു തരുവല്ലോ.
ആ അത് ശരിയാ അല്ല അവര് അവര് ഒ ഒരു ഒരാഴ്ച.. ആഴ്ച്ച കൊണ്ട് ഒക്കെ ചെയ്തു തരും.
ചെയ്തു തരുും അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇല്ലേടാ നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ.. ഇത് ലേഡീസിന്റെ മാത്രേ തയ്ക്കുള്ളൂ അതോ ജെൻസിന്റെ തയ്ക്കോ.
അല്ല ജെന്സി ന്റെതു ഉണ്ടല്ലോ അവിടെത്തന്നെ.
ഓക്കെ ഓക്കെ അപ്പൊ ഞാന ഓർക്കണ എന്താ. ല്ലേ എനിക്ക് എടുക്കണ ഡ്രസ്സിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട്.
ആഹ ആ ആഹ് ആഹ ആഹ അങ്ങനെ എടുക്കുന്ന നല്ലതാ ആഹ ശരി.
ചെയ്യാലോന്ന് ഓർത്തിട്ടാ.
ആ അങ്ങനെ അവിടുന്ന് അവിടുന്ന് കൊറെ പേര് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്.
അതെല്ലേ ഇപ്പ ജൻ സിന്എന്ന് പറയ്പോത്തേനും സാധാ ഷർട്ടല്ല ഞാൻർക്ക വെച്ച നമ്മുടെ ആ സെയിം മ.. മേറ്റേരിയൽ വച്ചിട്ട് വർക് ഒക്കെ വരു.. മോഡല് കുർത്ത പോലെയോ അല്ലെങ്കിൽ ഷർട്ടാആായിട്ടോ കുർത്ത ആയിരിക്കല്ലോ ഒന്നുകടെ നല്ലത്.
ആ് അതാ കുറച്ചൂടെ നല്ലതാ അതാ ഇപ്പ എല്ലാരും അങ്ങനെയല്ലേ.
അങ്ങനെ ചെയ്യണത് ഒരേ ഇതിൽ തന്നെയല്ലേ ചെയ്യണത്. നമ്മളുടെ ഇവിടൊണ് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവാണ്.
ഇവിടെ സ്റ്റിച്ച്ന്നും കുറവാണ് റേറ്റും കൂടുതലാ.
കൂടുതലാണല്ല ഇവിടെ ഏകദേശം അങ്ങനെ ഇട സ്റ്റിച്ച് ചെയ്യുന്ന വെച്ചൽ നമ്മള്.. വിചാരിക്കുന്ന ഇതിലേ ചെയ്തു തരത്തില്ല.
ആഹ അത് ശെരിയാ. അവിടെ അവിടെ നമ്മള് ഇഷ്ടത്തിന് നമ്മളെന്താ പറയുന്നത് അത.. അതുപോലെ ചെയ്തു തരും എല്ലാം കുറവാണ് ആ ആ.
ഇവിടെ ആണെങ്കി നമ്മൾ പറഞ്ഞ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞ റഫറൻസ് കാണിച്ച് കൊടുത്ത് എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ.. മിസ്റ്റയ്ക്ക് ഉണ്ടാവും.
ആ അതല്ല നമ്മള തന്നെ മെറ്റീരിയല് പോയി. മേടിക്കണം അവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മെറ്റീരിയലാ പറയുന്ന അത് അവരന്നെ ചെയ്തു തരാ.. അയിന് എക്സ്ട്രാ വേറെ കൊടുക്കുംന്നും വേണ്ട..
അതെയല്ലേ എന്റൊണെങ്കില് കഴിഞ്ഞന്റെ മുമ്പത്തെ മാസം എറെ ബ്രദറിന്റെ കല്യാണമായിരുന്നേ.
ആഎന്നിട്ട് എവിടന്ന് ഡ്രസ്സ ഒക്കെ എടുത്താ ആആ
തച്ചയായിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ലപ പോലെ തയ്ക്കുംന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു.. ഫ്രോക്ക് തയ്ക്കാൻ കൊടുത്തു. ഞാൻ അവരോട് പ്രത്യേകം ഞാൻ പറഞ്ഞു ഫ്രണ്ട് കൊറച്ച്. മേുകളിലോട്ട് കേയറിട്ട് ബാക്കിൽ കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കുന്നതാണക്ക് തയ്ക്കണന്ന്. അവര് അപ്പൊ. റഫറൻസ് ബുക്ക് എല്ലാം കാണിച്ചു കൊടുത്തു ഇവര് തയ്ച്ചു തയ്ച്ച. വന്നപ്പോ എന്താന്നറിയാവോ ഒരു സൈഡ് മാ മാത്ര ഒരു സൈഡ് മേളിലോട്ട്.
അയ്യോ എന്നിട്ട് എന്താ പറ്റിഎന്നിട്ട് മാറ്റി ചെയ്തന്നോ.
ഇല്ല ഞാൻ ചെന്ന് ചോദിച്ച അപ്പൊ അവര് പറഞ്ഞത് നിങ്ങള്ൾ പറഞ്ഞണക്കെ ചെയ്ത ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശ്ര.. രണ്ട് അപ്പ ചെയ്തിട്ട്. ബാക്ക് ഡൗൺ ആക്കാനാ പറഞ്ഞത് ഇവരെ എന്തന്ന് പറ ഒരു സൈഡ് അപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് ഡൗൺ ആക്കി.
ആഎന്നിട്ട് എന്താ ചെയ്താ അതന്നെട്ടോ.
ല്ല എനിക്കാണ ഞാൻ കടന്ന ഭയങ്കര കരച്ചിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്.
ആ അത് കല്യാണത്തിന്റെ മുന്നേ എത്ര രണ്ടു ദിവസം മുന്നേ ചോയിക്കൂല്ലേ കിട്ടിയത്.
ആ ഒരു ആ രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ്.
ആ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്നിട്ട് എന്താ ചെയ്തെ
തലേദിവസം പെണ്ണിന് പൊടവ കൊടുക്കാൻ പോണല്ലോ. അപ്പൊ ഞാനാണിത് കൊടുക്ക ക്കണത് അപ്പം നമ്മൾ ഭയങ്കര ഇതായിട്ടൊക്കെ നിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത അതിന് ത്തം ഓർണമെന്റസ് എല്ലാം എടുത്തു കമ്മല് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഞാനത് ന്ത് ചെയതന്ന് അറിയോ ഈ സൈഡ് അത് മൊത്തം റൗണ്ടിൽ ഉപ്പത്തിന് വെട്ടി ഒരേ ലെവല ആക്കി ഒരേ ലെവല ആ വേറൊരാളെ കൊണ്ട് ഫ്രണ്ട് കുറച്ച് അപ്പ്ചെ യ്ത് ബാക്കിൽ കൊറച്ച് ഫ്രിലോ ക്കെ വെച്ച് സെറ്റ് ചെയ്തു.
എന്താല്ലേ ന്നിട്ട് എന്താ എത്ര അയിന് എത്ര മെറ്റീരിയൽ ഏതായിരുന്നു.
മെറ്റീരിയലും മറ്റേ നമ്മുടെ ജോർജറ്റ്ല്ലേ.
ആ ആ ആ ജോർജറ്റിന് ജോർജറ്റ് നല്ലതാല്ലേ?
നല്ല ഇതില് കെടക്കോടാ. അത് വേറൊരു മെറ്റീരിയൽ കൂടി ഉണ്ടല്ലേ അതിന്റെ ഈ ഈ കയൊക്കെ വെച്ചത് വേറൊരു മെറ്റിരല് തിന്റെ പേര് മറ അപ്പൊ അതൊരു ബോട്ടിൽ ഗ്രീനും. പിന്നെ ഒരു സകൈ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. രണ്ടിതില് അടിപൊളിയായിരുന്നു. പക്ഷെ അവര് തയ്ച്ച് കൊളമാക്കി കളഞ്ഞു
എന്നിട്ട് എങ്ങനെയ? പൈസൊക്കെ എങ്ങനെ വേടിച്ചേ.
പൈസ കൊടു നമുക്ക്പ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ പൈസ അവര് എണ്ണായിരം രൂപ എണ്ണായിരം രൂപയായിരുന്നു. അവര് പറഞ്ഞത് അത് ഫുള്ള് തയ്ക്കണേന്. എന്നിട്ട് പിന്നെ ഇത്രയൊക്കെ പറഞ്ഞി അവര് ആറായിരത്തി അഞ്ഞൂറ് രൂപയേ വാങ്ങിച്ചുള്ളൂ.
ആ അത് അങ്ങനെ മേടിക്കണല്ലേ എല്ലാം കോളാക്കില്ലേ.
നമ്മള അത്ര ആഗ്രഹിച്ച് ച്ചാ അത്ര റഫറൻസ് എടുത്ത് ഞാൻ ഓരോ ഇതും ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഇവിടെ ഇങ്ങനെ ചെയ്യണം. ന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഓരോന്ന് കാണിച്ചെടുത്ത് ഞാൻ പറഞ്ഞു കൊടു ത് അവർക്ക്
ഉം
നോക്കിക്കളഞ്ഞി
ഇനിപ്പോ എന്താ വെച്ച ഇനി ഇവിടെ ഇവിടെ അങ്ങനെല്ലാട്ടോ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയോ അതുപോലെ ചെയ് ത് തരും നമുക്കിഷ്ടമുള്ള കളറും എല്ലാം അവിടെ നമ്മള് പറഞ്ഞാൽ മാത്രം മതി
മതിയല്ലേ അപ്പൊ ഞാൻ ഓർക്കണത് ന്ത് ന്നറിയ റഫറൻസ് എടുത്താൽ ത് മേ ഇതൊക്കെ എടുത്ത് അളവൊക്കെ എടുത്ത് അവർക്ക് അയച്ച് കൊടുത്തിട്ട് ഒരു സെപ്റ്റംബർ ആദ്യ ക്കെ ആവുമ്പത്തേന് വരുന്നണക്ക് തയ്ച്ചു തരാൻ പറയാം അപ്പൊ എന്തേലും ഇത്തിരി ലൂസാക്കി അല്ലെങ്കിൽ ട്ട് ആ സമയമൊക്കെ അല്ലേ നമ്മള് വിരുന്നൊക്കെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി വിരുന്നൊക്കെ നിൽക്കിയൊക്കെ ചെയ്യണതല്ലേ അപ്പൊന്നാലും കഴിച്ചു ത്തിരി വണ്ണം വെക്കക്ക ചെയ്
അവര് ഒരു ഒരാഴ്ച്ച ഒരാഴ്ച്ച കൊണ്ടെല്ലാം ചെയ്തു തരും
ആ ത പ്പൊ നമുക്കിപ്പൊ എന്തേലും ഒന്ന് അഴിക്കണൊങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി അടിക്കണൊങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലേ
ആ അത് ശെരിയാ
നേരത്തെ കൊണ്ട് തരാൻ പറഞ്ഞ്കഴിഞ്ഞാ നമുക്ക് അതൊക്കെ ചെയ്യാലോ
ആ അങ്ങനെ ചെയ്താ മതി
നമ്മളവിടെ ഒട്ടും ഇല്ലട പിന്നെ അത് മാത്രല്ല വേ ടേ ഈ മറ്റേ സാരി റാപ്പിങ്ങ് ചെയോ അവര്
ആ അതെല്ലാം ചെയ്യല്ലോ അവിടെ എല്ലാം ചെയ്യും ഉം ഉം
ചു കൊടുത്താൽ മതിയോ
ആ ഇവിടുന്ന് അയച്ചൊടുത്താ മതി
ആ അപ്പൊ രണ്ട് സാരിയണ്ട് ചേച്ചിയുടെ ഉണ്ട് ചേട്ട ണ്ട് അ പ്പമ അതൊന്ന് അതുംകൂടി ഒന്ന് സെറ്റയ്യണം ഇപ്പ മ്മള് എത്ര മേക്കപ്പയ്ത് എത്ര ഒരുങ്ങിന്ന് പറഞ്ഞാ അതാണ് ഏറ്റം മെയിനായി
എന്തോ റേഞ്ച് പ്രോബ്ലം ന്നോന്നണല്ലോ ഇടക്കിടക്ക് കട്ടായി പോന്ന്
അതെ ഇടക്ക് എനിക്കൊരു കോള് കേറിയന്നാടാ ഇപ്പൊ കേക്കാവോ
ആഹ് ഇപ്പോ കേക്കുന്നുണ്ട്
ഞാൻ പറ നമ്മളെത്ര മേക്കപ്പെട്ട് നമ്മളെത്ര ഒരു
ആ എത്ര ഒര്ങ്ങ്യലും ഡ്രസ്സ് അതന്നെ അത് ശരിയാ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളെ ഡ്രസ് ഡ്രസ്സണല്ലോ എല്ലാരും ശ്രദ്ധിക്ക
അതെ അതെ അതെ എല്ലാ ഡ്രസ്സുവിടെണോ തയ്പ്പിക്കുന്നത് നിങ്ങള്
ആഹ് ഇപ്പൊ ഞാൻ അവിടുന്ന് ഉം അയ്ന്റെ ശേഷം എൻഗേജ്മെന്റിന്റെ ശേഷം എല്ലാം അവിടുന്നന്നെയാ
എടുക്കുന്നല്ലേ
ആ ആ
ഒത്തിരി ആൾക്കാര് ചോയ്ക്കുന്നുണ്ടാവായിരിക്കുല്ലെ
ആ കൊറേ പേര് ചോദിച്ച അപ്പൊ ഞാനവർക്കൊക്കെ ആ നമ്പർ കൊടുത്തു കൊറെ പേര്പ്പ എന്താ ഫ്രണ്ട്സന്നെ എത്രോ കല്യാണത്തിനും ഓരോ പ്രോഗ്രാമിനൊക്കെ അവിടെതന്നെ ഡ്രസ്സ് അവിടെന്നന്നെ എടുക്
തയ്പ്പിച്ചല്ലേ ഇനി അവരോട് പറ ഓരോ ഇത്ര വർ
ആ അത് ശരിയാ അങ്ങനെ പറയണനി ഇനിയിപ്പ ഞാനീ ഈ നമ്പർ ഈ നമ്പറും കൂടെ ചോയ് ആ ഇൻസ്റ്റന്റെ ഐ ഡി ഞാന് വാട്സആപ്പിൽ സെൻഡ് ചെയ്തരാ
അവരെല്ലാങ്ങനെ ഓൺലൈനായിട്ടൊക്കൊര് വർക്കെടുക്കുന്നുണ്ടോ
ഓൺലൈനയിറ്റൊക്കെ വർക്കെടുക്കുന്നുണ്ട്
അപ്പൊ ആ ഗ്രൂഹ പ പേജിൽ തണൊക്കെ ചെയ്ത വർക്കുകളൊക്കെ കലർന്ന തയിരിക്കുംല്ലേ
ആ കൊറേണ്ട് അതിലേന്നെ നമുക്ക് ഇഷ്ടപ്പെടും അതിലമുക്ക് എന്താ ചെയ്ത വർക്കുകളിലൊ ക്കെമ്മൾ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാ അതവര് അതുപോലെ ചെയ്തരും.
അതലേ ത്തിട്ട് അതിൽന്ന് രണ്ടിമൂന്നെണ്ണ അന്സ് നോക്കാ ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ കൊറച്ച്
കൊ അ അല്ല അത് ഇവിടെ ചെയാണെകി ആഹ് ആ പിന്നെല്ല അതിവടെ ഞാനിട്ടാ ആ ഡ്രസ്സ്‌ അവിടെ ചെയ്തത് ആറിനാന്ന് ചെയ്തെന്നെ അത് ഇവ്ടെ ചോദിച്ച സമയത്ത് ഇവിടെ അത് ഒമ്പത് പത്തൊക്കെ പറഞ്ഞത്
അതെല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ആറേഞ്ചില് ചെയ്ത ത രോൽ
ആ അവര് ചെയ്തരും ഞാൻ പറയാ ഫ്രണ്ടാന്ന് പറയാ ആ ആ ആ
അത് ഞാൻ നോക്കാം അതിന്റെ എനിക്ക് കുറച്ചുകൂടെ കളറ് കുറചൂടെ ചേഞ്ച് ചെയ്യണം
ആ കളറ് ഏതാ എട്ക്ക്ന്നെ ലൈറ്റ് ആക്കാനാ ലൈറ്റ് കളറക്കാനാ
അല്ല അതിനേക്കാട്ടിലും കുറച്ചുടി ഡാർക്കായിട്ട് വേണം
ആ ഡാർക്കയി
ആ കൊറച്ചൊരു ഡാർക്കയിട്ട് വേണം
ആ ഓക്കെ അപ്പൊ ഞാൻ പറയാ എന്റെ അതുപോലത്തെ ഇഷ് ഇഷ്ടപ്പെട്ടു അയ്നെക്കാട്ടിം കുറച്ചുടെ ഡാർക്ക് മോഡല്ല ചെയ്തൊടുക്കണ്ടേ പറയാം
പറയാം പറ പിന്നെ വേറെ ഇനിയിപ്പം വേറൊരു ഫങ്ങ്ഷനും കൂടെ വരുന്നുണ്ട് അപ്പൊ അതിനും
ആ വേറെ വര്ന്നുണ്ട് ആ അത് ഇവിടെ ചെയ്തോ ഇവടെ ന്തായാലും ഇത് ചെയ്യുമ്പോതന്നെ ഷ്ടപ്പെടും.
ഇതിപ്പപ്പോ എങ്ങനെയണെങ്കിൽ മറ്റേ ബൈഡൽ ബ്ലൗസ് ഒക്കെ ചെയോര്
ആ അവരെല്ലാം ചെയ്യ്ന്നുണ്ട്
ഓക്കെ ഓെ അപ്പൊ എന്താണേലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലാണ്